ഹലോ
ഹലോ കേക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ട് ബട്ട്‌ സൗണ്ട് കൊറച്ച് കൊറവാണല്ലോ ഹലോ ആ കൊറവാ എന്താ ചെറുതായിട്ടേ കേൾക്കാൻ പറ്റുന്നുള്ളു
ആണോ
ചേച്ചി ഇതിനകത്ത് ആ ഓക്കെ ഇപ്പം കേക്കുന്നുണ്ട്
ആ ഓക്കെ.
ഓക്കെ പിന്നെ എന്ത എന്തൊക്കെയുണ്ട് വിശേഷം
ഓഹ് നല്ല വിശേഷം
ആ ഫുഡൊക്കെ കഴിച്ചോ ആ സുഖായിട്ടിരിക്കുന്നു
ആഹ് ഫുഡ് കഴിച്ച്
കയിച്ചു കയിച്ചു.
അപ്പ ചായ കുടിക്കാനുള്ള ടൈം ആയില്ലേ?
ആഹ് അതെ അതെ.
ഉം ഉം ഉം പിന്നെ എന്ത്? സ്പെഷ്യല് ചോറുണ്ടായിരുന്നു, സാമ്പാറ് കറി, തോരൻ ചെറിയ കറികളൊക്കെ. അവിടെന്തായിരുന്നു?
ഇവിടിന്ന് ബീഫാ.
അതെയോ?
ആ
പിന്നെ മഴയുണ്ടോ അവിടൊക്കെ?
മഴ ഇന്ന് മഴ ഇല്ല. പക്ഷെ മൂടി ഇങ്ങനെ നിക്കുന്നുണ്ട്.
അതെയോ? ഓക്കെ ഓക്കെ. ആഹ് പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ തെളിഞ്ഞ കാലാവസ്ഥയിന്ന് ക്ഷെ വൈകിട്ട് മഴ പെയ്യാനുള്ള സാധ്യത. ആ അതെ അതെ
ആഹ് അതെന്നെ ഇവിടേം
ഉം. ഇപ്പം മഴയുടെ സീസണല്ലേ? എത്രയാ മഴ പെയ്യ പറയണ്ടത്
പക്ഷെ ഇപ്രാവശ്യം കുറവാ ല്ലേ?
ആഹ് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണേ ഈ സമയത്ത് ഭയങ്കര മഴയാ പക്ഷേ ചേച്ചി ചേച്ചീ ഒരു മിനുറ്റെ
ആ ആ